ആഹ് എന്തൊക്ക ആഹ് കേക്കുന്ന്ണ്ട് എന്തൊക്കെ വർത്താനം ചായക്കെ കുടിച്ചോ
ഇല്ല മക്കള് വരട്ടെവച്ച് നിക്കാ
ഏഹ് എന്താ സ്പെഷ്യൽ എന്തോ ണ്ടൊ ചായക്ക്
സ്പെഷ്യൽ ഒന്നൂല്ല ബേക്കറി
ആഹ് എന്തേലും ഇണ്ടാക്കാറുണ്ടോ സ്പെഷ്യല്
ആഹ് എടക്ക്ണ്ടാക്കലുണ്ട്
ആഹ് അവിടെ കുടിച്ചോ
ആഹ് ഇവിടെപ്പം കുടിച്ച്
ആഹ്
ഉം
ഇണ്ടാക്കോ
ഇല്ല എപ്പളെങ്കിലൊക്കൊരു പൂതിയക്കരുമ്പ ഇണ്ടാക്കു എപ്പളൊന്നുല്ല പ്പൊ ഞാൻ ചായൊന്നും കുടിക്കലില്ല ഇത് പിന്ന അമ്മ ഉപ്പക്കുക്ക ഇണ്ടാക്കിയപ്പ്ക്ക ഉറങ്ങുന്നതാണ് ഇന്നാ ചായ ഞാനെടുത്തങ് കുടിച്ചു
എഹ്
ഉം
ചായ തീരെ കുടിക്കലില്ലേ അട്
തീരേ കുടിക്കലില്ലന്നല്ല രാവിലെ ചായ കുടിക്കല് നിർബന്ത ല്ല വേണ്ടാന്ന് വെച്ചാലും ചായ കിട്ടില്ലെങ്കില് ഒരുമാതിരി എടങ്ങേറ് അതും ഇന്റ വീട്ടിലാണെങ്കില്ട്ടോ ഞാന് ഹസ്ബന്റ് ന്റെ അവിടെയാണ്ന്ന്ണ്ടെങ്കി ഞാൻ ചായ രാവിലെയും കുടിക്കലില്ല ഇവിടെയാണ് ങ്കില് നിർബന്ധം മാരിയ ചായ എന്തുകൊണ്ടാന്നറിയില്ലാ രാവിലെ എണീച്ചിട്ട് ചായ കുടിച്ചില്ലെങ്കി ഒരുമാതിരി എടങ്ങേറാവും
ആഹ്
വൈകുന്നേരം പിന്നെ നമ്മള് ചായ കുടിക്കലില്ല
ആഹ്
ഇഷ്ടല്ലാഞ്ഞിട്ടോന്നവല്ല ശീലല്ല ഞമ്മക്ക് ശീലല്ല വൈകുന്നേരം ചായ കുടിക്കല്
ആഹ് വൈകുന്നേര
ഉം അതെ
ഉം ഉച്ചക്ക് ഫുഡ് നേരത്തെ കയിക്കോ
ആഹ് അത് വേശ്ക്കുമ്പോ കയിക്കും അത്രേ ഉള്ളൂ അങ്ങനെ സമയത്തിന് കയി ക്ക അങ്ങനെയൊന്നുല്ല വെശ്ക്കുമ്പോ എടുത്ത് കയിക്കും ഇന്ന്പ്പോ ഭക്ഷണോക്കായി എല്ലോ രണ്ട്‌ മണിയൊക്ക ആവാക്ക അപ്പ പിന്നെ കയിച്ചു പോയി എല്ലാരും കയ്ക്കുമ്പോ അവര്ടെ കൂടെയിരുന്ന് കയ്ച് ഉം അവ്ടെയോ
ഇവിടാങ്ങന്നെഉം ഞാഒറ്റക്കന്നൊള്ളൊ അപ്പൊ ടൈമൊന്നുല്ല കഴിക്കാന് വെശക്കുമ്പണ്ട് കഴിക്കും ആഹ് ആഹ് ആഹ്
എന്തായിരുന്നു ഉച്ചക്ക് സ്പെഷ്യല്
ഉച്ചക്ക് ചോറന്നേർന്ന് ചിക്കൻ കറി
ആഹ് സ്പെഷ്യലൊക്കെ ഇണ്ടാക്കോ?
മക്കൾക്ക് ലീവ് ഇണ്ടാവുമ്പോ എന്തെങ്കിലൊക്കെ ഇണ്ടാക്കും
ഉം രാ രാത്രിക്കെക്കെ എന്താ ഉച്ചക്കത്തന്നെ?
ആഹ് ഉച്ചക്കത്തന്നെ
ഉം
ഒരു ഇതിലെന്ന കയിക്കും രണ്ടു നേരത്തിന് ഇണ്ടാക്കോ?
ഏഹ് ആഹ് ആരുല്ലെങ്കി പിന്നെ രണ്ടു നേരത്ത്ക്കൊപ്പര ണ്ടാക്കുന്നന്നെല്ലെ നല്ലേ? ആഹ് പിന്നെന്തെ
അവിടെ വീട്ടില് ആൾക്കാര്ണ്ടോ? വീട്ടിലാൾക്കാരുണ്ടോ?
ആഹ് ഇവിടെ നാത്തു ആഹ് കൊറെ ആൾക്കാര്ണ്ട് അപ്പോ രാത്രിക്കേക്ക് ചെലപ്പം ചോറുച്ചക്ക്ത്തെന്നെ ഇണ്ടാവും എന്തായാലോ എന്തായാലും എന്തെങ്കിലും ചായന്റെ കടി ഉണ്ടാക്കണം പത്തിരിയോ ചപ്പാത്തിയോ എന്തെങ്കിലും ഉണ്ടാക്കണം പിന്നെ? ഉം കറി ഇണ്ടെങ്കില് അതന്നെ ഉപയോഗിക്കൂ ഇല്ലെങ്കിൽ വേറെന്തെങ്കിലും ഉണ്ടാക്കും കറി ആഹ് പിന്നെന്തൊക്കെ? മഴണ്ടവിടെ? ഹലോ ഹലോ
കേൾക്ക്ണ്ടോ
ആഹ് കേക്ക്ണ്ട് എന്താ റേഞ്ച് പോയതാ?
അതെ കോളെന്നെത്. മ് ഫുഡെങ്ങനെ രണ്ടു നേരംണ്ടാക്കല.
രണ്ടു ന്നേരം അങ്ങനെയൊന്നുല്ല ഇവിടെ ചോറ് കൊറചേറെ വെക്കും. ചെല--ഉ പ്പം വാക്കിണ്ടെങ്കി രാത്രി അതന്നെ ഇടുക്കും കറിയും അതേപോലെ തന്നെ കൊറേ വെള്ളം പോലെയൊന്നാക്കി വെക്കൂല ഒരു വെക്കല് വെക്കും. അത് വാക്കിണ്ടെങ്കി അതെന്നെടുക്കും ഇല്ലാന്നിണ്ടെങ്കി രാത്രിക്കാക് എന്തെങ്കിലും കറി വെക്കണം. പിന്ന ചോറ് കൊറ ച്ച്ണ്ടെങ്കില് എന്തായാലും ചായന്റെ കടി എന്തെങ്കിലും ഉണ്ടാക്കണം. പത്തിരിയോ ചപ്പാത്തിയൊക്കെ ഇവിടെ ഇക്കാക്കൊക്കെന്തെങ്കിലും ആ രാത്രി ഇക്കാക്ക് ചോറ് പറ്റൂല. വേറെന്തെങ്കിലും അരിന്റെ എന്തേലും വേണം. പിന്നെ ഉമ്മാക്കും അതേപോലെ ചപ്പാത്തി എന്തേ ലുംവേണം ഷുഗറ്ള്ളോണ്ട്.
ആഹ് ആഹ്
ആ അപ്പൊ എന്തെങ്കിലും എന്തായാലും ഉണ്ടാക്കണം അപ്പൊ ചോറുണ്ടെങ്കില്. ഓല്ക്ക് മാത്രം കണക്കാക്കി ഇണ്ടാക്കും. എന്നിപ്പ ചോറില്ലാന്നുണ്ടെ ഇണ്ടാക്കുന്നത് കുറച്ചേറങ്ങ്ണ്ടാക്കും.
ആഹ് ആഹ് അങ്ങനെണ്ട
ഉം പിന്നെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുവോ.
പെഷ്യല് എടക്ക്‌ണ്ടാക്കും.
ആ എന്താ മന്തി അങ്ങനത്തെ ഒക്കെണ്ടാക്കുവോ?
മന്തിണ്ടാക്കി നോക്കില്ല അത് നന്നാവൂല ആ കരുതി ഇണ്ടാക്കില്ല. ബിരിയാണി അങ്ങനത്തക്കെ ഫ്രൈഡ് റൈസ് അങ്ങനാ
ഹാ ആഹ്
മന്തി ഇണ്ടാക്കി നോക്കിട്ടില്ല ഇനി ഇണ്ടാക്കി നോക്കണം. എല്ലാരും പറയും. അത്ണ്ടാക്കാനാണ് സുഖന്ന്.
ആഹ് മ്മ് ഇന്റെ അഭിപ്രായത്തില് മന്തിയാണ് എളുപ്പം ഞാൻ ഇതുവരെ ഇണ്ടാക്കിയില്ല ഒറ്റക്ക്. ച തത്ത യൊക്കെണ്ടാക്കുമ്പോ അങ്ങനെ നോക്കും ഹെല്പിയ്യൊക്കെ ചെയ്യും. അങ്ങനെ കണ്ടിക്ക്‌ അപ്പൊ ഒരുപാട് എളുപ്പം മന്തി ഇണ്ടാ--ഉ ലാണ് തെരക്കിലിപ്പ മ്മ് ആ അതെ കുറച്ച് സാധന വേണ്ടുള്ളു അത് വേ ആവു മറ്റേത് ബിരിയാണിയാവുമ്പോ ഒരുപാട് സാധനം വേണം. അത് പിന്നെ മുറിച്ചിടണം വാ ട്ടണം അങ്ങനെ കുറേ പണിയളുണ്ട്. ഇയിനങ്ങത്തെ പണികളൊന്നുല്ല വാട്ടി കുത്തിരിക്കണ്ട പണിയൊന്നുല്ല ഇതിന്.. ചിക്കൻ വേവിക്കാൻ വെക്കണം. പിന്നെ ചോറും വേവിക്കാൻ വെക്കണം. പിന്നെ മിക്സാക്കണം. അത്രേയൊള്ളു.
ആ ആഹ് അയിന്റെ മസാല ഇണ്ടാ അങ്ങനെ
ആ അതെ പിന്നെ
മക്കള് സ്കൂള് പോയതാ
ഇനിക്ക് കുട്ടികളില്ല ഞാനിപ്പോ ഇവിടെയാള്ളത്. ഇവിടെ അനിയത്തീടൊക്കെ സ്കൂള് പോയതാണ്. വന്നി ല്ല മ്മ് പിന്നെ
ആഹ്
പൊറത്തൊക്കെ പോവുലെ കറങ്ങാനൊക്കെ പോവൂലെ?
ഇല്ല ഹസ്ബന്റിവിടെല്ല അപ്പൊ അങ്ങനെ പോവൂല. അവര് നാട്ടിലുണ്ടാവകവുമ്പോ പോവും.
ആ ആഹ് പൊറത്തു പോയി ഭക്ഷണം കഴിക്കുക ഒക്കെ ചെയ്യോ?
അങ്ങനെണ്ടാവുമ്പോ അല്ലെങ്കി വീട്ട്ന്നന്നെ ആ ഇണ്ടാവമ്പോ മാത്രം.
പൂതിവരുമ്പോ വീട്ടിലെന്നെ ഇണ്ടാക്കയിരി
ആഹ്, ആഹ്‌, വീട്ടിലെന്നെ ഇണ്ടാക്കലാ
ആഹ്‌, എത്ര മക്കളാ നിങ്ങൾക്ക്
രണ്ട് ആൾ.
ആഹ്‌, ചെറിയുട്ടി
ഉം, ആഹ്‌, ഒരാള് മൂന്നില വലുത് ചെറുത് ഒന്നിലും
ഏഹ്, ഇങ്ങനെ. അപ്പ നിങ്ങള് മൂന്നാള് മാത്രെ ഉണ്ടാവുളു വീ
ആഹ്, അപ്പം മൂന്നാളൊ ള്ളൂ.
ഏഹ്, രാത്രി പേടി ഒന്നാവുലേ?
രാത്രി ഇവ്ട അടുത്തൊക്കെ വീട്ണ്ട് പിന്ന, പൊറത്തേക്ക് അങ്ങനെ എറങ്ങണ്ട ആവശ്യണ്ടാവൂല അപ്പ പിന്നെ വേഗം റൂമില് കെറും. അ, ആഹ്, ചെറിയ മക്കളാണ് കിച്ചൺന്ന് വേഗം റൂമിൽ പോവും. എല്ലാ പണിയും കിച്ചൺന്ന് വേഗം
ആഹ്‌, രാത്രിന്റെ മുന്നേ ആഹ്‌ കിച്ചണങ്ങ് ക്ലോസ് ചെയ്യും. കിച്ച ത് ഇള്ളാളല്ലേ കൂട്തൽ പേടി ഇണ്ടാവ. പുറമെ ഉള്ളതൊക്കെ കാണുമ്പോ. ഉം
പിന്ന റൂമ് കേറിയാ പിന്നെ ഓലെ എഴു ത്തും വായന ഒക്കെ അങ്ങനെ ഒക്കെ ആയിട്ട്
ആഹ്, പിന്ന കുട്ടികള് ഉണ്ടാവുമ്പോ നേരം പോകുന്നത് അറിയില്ല. ഓല സൗണ്ടും കാര്യങ്ങളു ആയിട്ട് ആഹ്, അപ്പോൾ പിന്നെ പേടീന്ന് പറയാം. ഉം അതെ
സൗണ്ട് ഒന്നും കേൾക്കൂല ല്ലോ? ഉള്ള് കെറിയാല്
ഉം കുട്ടികള് ഇണ്ടെങ്കിലും പിന്ന പേടിക്കണ്ട ആവശ്യല്ലാ ലൊ
ആഹ്, പെടിക്കണ്ട ആവശ്യല്ല. ആഹ് ന്ന് മ്മ് ടെ മു മുറ്റത്തന്നെ വീട്ണ്ട്
ആഹ്, കുട്ടികള് തല്ല് കൂടു ഒക്കെ ചെയ്ല്ലേ?
ആഹ്, അവര് തമ്മില് അങ്ങോട്ടും ഇങ്ങോട്ടും. മ്പം അതൊര് സാധനം എടുത്താല് ഒരാളെ ചീത്ത പ ഇവ്ടാണെങ്കി മറ്റെ ആള് പറഞ്ഞിട്ടില്ല ഉമ്മച്ചി അങ്ങന പറഞ്ഞ് ഉണ്ടാവും.
ഉം പിന്നെ വേറെന്തക്കെയ ഒരു സ് ക്കൂള് വിട്ട് വരാനായില്ലേ? ആഹ്, ദൂരെ എങ്ങാന
നാലര നാലരക്ക് വിടുള്ളൂ. അഞ്ച്മണി അ വീട്ടിലെത്തും
ആന്ന് നാലര ആയതല്ലേ ഉള്ളൂ ല്ലേ അഞ്ച് സവെലിട് പിടിച്ച് കടക്ക്ന്നുണ്ട്. അപ്പൊ ഞാൻ കൊർ കൊറേ സമയം ആയിന്ന് കരുതി. ആഹ്
അവിടെ മഴ ഉണ്ടോ?
മഴ ചെറുതായിട്ട് ഇണ്ടാര്ന്നു രാവിലെ ദാ ഇപ്പൊ ഇങ്ങനെ ഇരുട് പിടച്ച് കെടക്കുന്നുണ്ട് അപ്പൊ ഞാൻ സമയം കൊറേ ആയിന്ന കര്തിയേ
ആഹ്, അവരൊക്കെ സ്കൂള് വിട്ട് വന്നോ. അനിയത്തികളൊക്കെ?
ഇല്ല വന്നീല നേരം വൈകും ഉം, പിന്ന വേറെന്തക്കെയാ.
ഉം, വേറെ എന്തൊക്കെ
കുടുംബ ഉം ഫാമ് വ് ഉമ്മ യൊ അവരൊക്കെ അടുത് ട്ത്ത് തന്നെയാണോ? അല്ലെങ്ക്
ഉം കൊറച്ച് ദൂര കൊറച് ദൂര ആഹ്, കൊറച്ച് പോവാണ്ട്. അവ്ടെ ഹസ്‌ രണ്ട് അനിയനു വൈഫും ഒക്കെ ഉണ്ട് തറവാട്ട് വീട്ടില്.
ഏഹ്
ഉമ്മൻ ഉമ്മ അവിടെയാണ് ഓലടുത്താണ് ഇടക്ക് ഇങ്ങോട്ട് വെരും
ആ അങ്ങനെ ആണ് ഇവിടായിറ്റൊക്കെ നിക്കലായിരിക്കൂലേ ആ ഹസ്ബന്റ് ഗൾഫിലാ
ആ ഗൾഫിലാ വരാനാണ് ലീവിന് രണ്ടുമാസം കഴിഞ്ഞാവെരും രണ്ടുമാസം ലീവൊണ്ടാവൊള്ളു
ആ വന്നാ രണ്ടുമാസത്തെ ലീവ് എത്രകൊല്ലം കൂടുമ്പളാവെര്യ
രണ്ടുവർഷം കൂടുമ്പോ
രണ്ടുവർഷം കൂടുമ്പോ രണ്ടുമാസത്തെ ലീവില്
കമ്പനിയാവുമ്പോ അങ്ങനെക്കിട്ട് ഇതുവരെ പോയില്ല
ഏ
വീടു പണിയൊക്കെയായിട്ട് അങ്ങനെ കഴിഞ്ഞുടാ ആ അ.
പിന്നെ വേറെന്തൊക്കെയാണ് വർത്താനം ചായക്ക് കടിയൊക്കെ ഒണ്ടാ പ്പോ സ്നാക്സൊക്കെ ഒണ്ടാക്കുവോ
എടക്കൊണ്ടാക്കും.
ആ എല്ലാ ഒണ്ടാക്കാൻ അറിയൊ പൊരിക്കടികള്.
പൊരിക്കടികളഞാ വെറും പഴംമ്പൊര്യോ അങ്ങനെതൊക്കെ ഒണ്ടാക്കും.
ആ മറ്റേതുഞാ ചട്ടിപ്പത്തിരി അങ്ങനത്തൊന്നും ഉണ്ടാക്കൂല.
അതൊണ്ടാക്കി നോക്കിയില്ല ചട്ടിപ്പത്തിരി
ഉം ഒറ്റക്കാവുമ്പോ ഒന്നും ഉണ്ടാക്കാനും തോന്നില
ആ ഒറ്റക്കാ ഓർക്കിഷ് ഏറെഇഷ്ടം ബിസ് ക്കേറ്റ് അങ്ങനത്തേന്റൊക്കെ.
കുട്ടികളല്ലേ ഓൽക്ക് ബിസ്ക്കറ്റുപറയും ബിസ്കറ്റും ബേക്കറി കിട്ടിയാ അതുമതിയല്ലോ.
രാവിലെ ചായന്റേ കടിംകൂടി ബിസ്കറ്റുവേണം ഉം.
എന്താ ചായക്കൊണ്ടാക്കല് രാവിലെ ഹസ്
ആ വേറേ ദോശയാണ് ഒണ്ടാക്കല് ദോശയാണ് ഇഷ്ടം.
ഏ
മക്കൾക്ക് പിന്നെ പത്തിരി ഇണ്ടാക്കും.
ആ പിന്നെ വേറെന്തൊക്ക്യാ
ആരും ഇല്ലാതൊണ്ടന്നെ കറിയൊക്കെ വെച്ചാ രാവിലെ വെച്ചാ തന്നെ ഉച്ചക്കും രാത്രിയൊക്കെയൊണ്ടാവൂലേ. പണി കൊറവായിരിക്കും അപ്പൊ.
ഉം പണിയെന്നാലും ചെലദിവസങ്ങനെ നേരം വൈകിയിരിക്കും.
ആ ഞാനിവിടെ അങ്ങനെയാ ഞങ്ങള് ഞാനും ഹസ്ബൻഡും മാത്രാ താമസിക്കുന്നെ.
ഏ ഏ
മാറിതാമസിക്കുന്നതാ അവിടെ ആരും ഉണ്ടാവൂല്ല ഞാൻ ഒറ്റൊക്കെണ്ടാവുള്ളൂ പകലൊക്കെ.
ഇന്ന് പണിതീർക്കോ.
ആ ചെലപ്പോ കൊറെനേരം വൈകും കാരണം ഒറ്റക്കിങ്ങനെ ഇരിക്കുന്നൊണ്ട് ബോറടി
ആ ഹാ.
രിക്കും കൊറച്ചുനേരം വൈകിയാല് അത്രേം പണിയെടുത്തിട്ടെങ്കിലും സമയം പോക്കാന്നുവിചാരിച്ച് കൊറേശെ കൊറേശെ ആ കൊറെശെ കൊറേശ് ച്ച് പണിയിങ്ങനെയെടുത്ത് കൊറച്ചേരം പണിയെടുക്കും കൊറച്ചേരം ഇരിക്കും കാരണം അങ്ങനെയൊരു എല്ലാം പണിയുംകൂടെ വേഗം കയിയാനുള്ളതാണല്ലോ.
ആഹ് അതെ.
ച്ചയിഞ്ഞാ പിന്നെ അങ്ങനെ വെറുതെ കുത്തിരിക്കല്ലേ. അപ്പൊ ഞാൻ വിചാരികക്കും ആ അപ്പൊ പിനെ ആഹ് ഒറ്റയ്ക്കിങ്ങനെരിക്കുമ്പോ ബോറടിക്കും പൊറത്തൊന്നും ഞാൻ പോക്കൂല്ലോ ഒറ്റയ്ക്ക്. അവിടെ പോയി കയിഞ്ഞാല് അപ്പൊ ഞാൻ. കുട്ട്യോളുല്ലല്ലോ അപ്പൊ പിന്നെ ഞാൻ വിചാരിക്കും കൊറ. സാവധാനം മെലെ മെലെ പണിയെടുത്ത് തീർക്കന്ന പിന്നെ പണിയെടുക്കത്തിട്ടെങ്കിലും നേരം.
നേരം പോവാ ആഹ്‌.
ചെലപ്പം പിന്നെ ആൾമാരൊക്കെ ആഹ് നാട്ടിതന്നെ. വീട്ടില അങ്ങനെ ഉണ്ടാവൂല്ല രാത്രിയൊക്കെണ്ടാവൊള്ളൂ അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ ഓരോന്ന് എട്. ത് നേരം വൈകിച്ചിട്ടൊക്കെയിട്ടങ്ങനെ നടക്കും.
ആഹ്. അങ്ങനെ പെട്ടന്ന് ടൈം പോയിചെയ്യും ഉം ആഹ്
ഇപ്പോ ഒരു ഇപ്പൊ കറി രാവിലെ കറി വെച്ചിണ്ടെങ്കിൽ അത് പിറ്റേന്ന് രാവിലെയും ഉച്ചക്കും രാത്രി ഒക്കെ ഉണ്ടാവും കുട്ടാൻ
ആഹ് അത്ണ്ടാവൂലേ ആഹ ആഹ.
ദെവസം കറിവെച്ചാ രണ്ടുസത്തേക്ക് ണ്ടാാവും. ചോറ് പിന്നെ ഞാഒര് ചെറിയൊരു കുഞ്ഞി കുപ്പിക്ലാസില് കണക്കാക്കീറ്റെ വെക്കുള്ളു. ചോറിങ്ങനെ തളപ്പിച്ചൂറ്റി തിന്നുമ്പോ രസ
ആഹ് രസണ്ടാവ്‌ല
മ് എന്നാ പിന്നെ ഞാൻ വിളിക്കാട്ടോ ശരി